ആ
ഹലോ
കേൾക്കുന്നില്ലേ
ആ കേൾക്കുന്നുണ്ട് ഓക്കേ ആക്കെ എവിടെ ഇരിക്ക്ന്ന് ആ ആ
ഏ മഴ ക്കണ്ടോ?
മഴ ഇന്ന് മഴയില്ലായിരുന്നു ഇന്ന് നല്ല വെയിലായിര്ന്നു. ഇന്നലെ ഇന്നലെ ആ ഉച്ചോര ഉണ്ട ഉച്ചക്ക് മഴ പെയ്തിട്ട് തോന്നു പിന്നെ ഇത് വരെ മഴ പെയ്തിട്ടില്ല.
ആ ആ അതെഞ്ഞേണ് എല്ലാരെട്ത്തും ഒരു ഇന്ന് പറ വേനലായ മാതിരി ഇന്ന് നല്ല
അത്രയും ദിവസം മഴ പെയ് താന്ന് പോലും പറയത്തില്ല
ഇ ആ അത്രക്ക് വെയിലും ചൂടും ക്ക്ണ്ട്ന്നറീ ഇന്ന് ഭയങ്കര ചൂ
വെള്ളിലോട്ട ഇറങ്ങിയപ്പോ ഭയങ്കര ചൂട് അടിച്ച് കയറിയത്
ആ പനി വന്ന മാതിരി
അതുകൊണ്ട് ഇന്ന് കുറച്ച് ദിവസത്തെ തുണിയൊക്കെ ഉള്ളതോണ്ട് നല്ല വൃത്തിയായിട്ട്
ആ അതഞ്ഞെ തുണികളൊക്കെ ഉണങ്ങും അങ്ങനെ വെയില് വെയിലായ
മഴ പിടിച്ച് കൊണ്ട്
ഈ തുണികൾക്കൊക്കെ പിന്നെ ഒരു സ്മെല്ലും ആണല്ലോ ഈ മഴക്കാല ആയാല് മഴത്ത് പറഞ്ഞാതിരി അങ്ങനെ ഇട്ടന്നാല് ഒരു
വല്ല ആ വല്ലാത്തൊരു സ്മെല്ലായിരുന്നു ആ
നമ്മള് എത്ര ഉണങ്ങീണ്ന്ന് പറഞ്ഞാലും അത്ങ്ങ്ട്ട് ഉണങ്ങിയ മാതിരി ഇങ്ങ്ട്ട് ആയി കിട്ടൂല
എടുക്കുമ്പോ വല്ലാത്തൊരി ഇതായിരുന്ന്
ഒരു ഒരു എന്താ പറയാ പറയാ ഒരു മാതിരികെതിയാടാണ് പറി
ഉം വെയിലത്ത് കെടന്ന് ഒണങ്ങിയാലെ അയ്ന്റെ ഇത് മാറത്തൊള്ള്
അതന്നെ ആ വെയിലത്തിട്ട് ആണ്ന്ന്ണ്ട് ഒരു ദിവസം ആ വെയില് കൊണ്ട് ഇട്ത്തച്ചാ അയ്ന്റെ സ്മെല്ല് ഏത് വയ്ക്കാ പോയത് നന്നേ കാണൂല അത്രക്കും ഉഷാറയ്ക്കാരം ഭയങ്കര ഇതായിട്ട് നമുക്ക് വെയിലും മഴന്റിം മാറ്റണ് അത് തുണികളെ കൊണ്ടാണ് എറിം അല്ലാത്ത പ്രശ്നങ്ങളൊന്നുല്ല തുണികളെ ആണ്ട് സ്മെല്ലും കാര്യങ്ങളും ഇനിയിപ്പോ നമ്മള് എത്ര മെഷീൻലു ഇതിലുട്ട് കൺഫേർട്ട് കംഫർട്ടൊക്കെ ഇട്ട്ക്കാണ്ടൊക്കെ ആക്കിയാലും എത്ര ഉണങ്ങുമ്പളും ആ സ്മെല്ല് ഇതും കിട്ടൂല്ല
ആ
ഒരു പൂളിന്റെ ഒരു ഒരു സ്മെല്ലായി കാരണം ആ നനയാണേന്റെ ഒരു സ്മെല്ല് ഉണ്ടല്ലോ
നനയണേന്റെയാ
ആഹ് ആ ഒരു സ്മെല്ല്ന്നെ കരം എപ്പോള പോയി കിട്ടൂല്ല അത് അതാണ് അതിന്റെ പ്രത്യേകത എന്താങ്ങട്ട് ചായുടിയൊക്കെ കഴിഞ്ഞോ
ആ ചായുടിയൊക്കെ കഴിഞ്ഞു
എന്താ സ്പെഷ്യല് ഇന്ന് ചായ്ക്ക
എന്തേല് പ്രത്യേകിച്ചൊന്നും ഇല്ല കടേന്ന് അൽഭൂരി മേടിച്ചു
അൽ
അൽഭൂരി ആഹ് അറിയാം സംഗതി മനസി ചായെന്തോന്ന്
നക്കറിയില്ല എന്താണാവോ സംഭവം ഇക്ക് അതാ ഞാൻ ചോദിച്ചേ അൽഭൂരി കഴിച്ചേ
അൽഭൂരിന്ന് പറഞ്ഞാ അത് എന്തോ സംഗതിന്ന് വെച്ചാ ഈ റവ മാവ്കൊണ്ടു ഉണ്ടാക്കുന്ന സംഗതിയാ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നതെന്നെ റവയും പഞ്ചസാരോക്കെ ഇട്ട് ഉണ്ടാക്കുന്നേ ആന്ന് തോന്നുന്നു വട്ടത്തിന് വട്ടത്തിന് ഇരിക്കതോള്ളാണ് ക്കർ
തന്നെ എന്താ ആ പേർ വേരായിരിക്കും അത് ഓരോ സ്ഥലങ്ങളില് ഓരോ പേരും ഇതും മാറുല്ലോ
ആ നമുക്ക് അറിയത്തില്ല പക്ഷെ സാധനം കാണുമ്പോ നമ്മള് ഉദ്ദേശി സാധനണ് ആ
ഉം അതന്നെയാണ് രണ്ടും ഇപ്പോ ഒന്നന്നെയണേല്ലെ ഉദ്ദേശ ന്നാത്
ടേസ്റ്റ് എല്ലാംഒന്നേ മതിയല്ലോ
ടേസ്റ്റ് ഒക്കെ ഒന്നാണ് പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ പേരുകളാണല്ലോ ഓരോ സംഭവങ്ങൾക്കും
പിന്നെ ടേസ്റ്റും പലര് പല സ് സ്ഥലത്ത അക്കുമ്പോ പല രുചികളും ആയിരിക്കും ഇങ്ങോട്ട് ഉണ്ടാക്കുന്ന രുചിയായിരിക്കൂല ആ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കുമ്പോഴും
ആ അണ്ട് അത്പ്പ എങ്ങനൊയാലും ഒരാളല്ലല്ലോ കുക്ക് ചെയ്യുന്നത് പലസ്- സ്ഥലങ്ങളിലും അപ്പൊ പിന്നെ അതിന്റെതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും പറയും
ഒക്കെ നല്ല ടേസ്റ്റും ആയിരിക്കും
സ്മെല് കൂ അല രുചി കൂടുന്തോണും ആൾക്കാരുണ്ടാവും പറയില്ലേ
ആ
രുചി കൂടുമ്പോൾ നല്ല ആൾക്കാര് വാങ്ങുള്ളൂ അല്ലാത്ത ഇപ്പൊ ആർക്ക് വേണത്
വേണ്ടാത്ത ആര് തിന്നാന
ഒന്നും വേണ്ടല്ലോ
ഉം അവിടെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ
കഴിഞ്ഞ് മക്കളൊക്കെ അതാണ് നുഡിൽസ് ഉണ്ടാക്കിക്കണ് അതൊക്കെ തിന്ന് താണ്ട് പ്പള് പുറത്തക്ക് ഇറങ്ങി
ആ ആ എപ്പഴും നൂഡിൽസ് കൊടുക്കുവോ ഇങ്ങനെ
ഇല്ലേ ഇപ്പത്തെ എന്നോ വാങ്ങിയതാ അപ്പൊ ഇന്ന്പ്പ മക്കൾക്കൊരാശ
അങ്ങനെ ഉണ്ടായി കൊടുക്ക മ്
നൂഡിൽസ് വാങ്ങിട്ട് കുറേ ആയിപ്പച്യേ എന്നൊക്കെ പറഞ്ഞപ്പ അങ്ങനെ വാങ്ങിയതാന്ന്
അല്ല എപ്പഴും ഇത് അങ്ങനെ കൊടുത്തുകൂടാ അതുകൊണ്ട്
ആ അത് കൊടുക്ക വല്ലാതെ കൊടുക്ക ടുക്കാൻ പാടുല്ല
ഉം ഉം ഉ വല്ല പോഴും കൊടുക്കുന്നതിന് ഒന്നും കൊഴപ്പവില്ല എന്നും എന്നും ആവാതിരുന്നതി
ആ എന്നും ആവുമ്പോളാണ് പ്രശ്നം വരി പക്ഷെ ഞാൻ പറയാ ഇത് തിന്നണതായിട്ടുള്ള ആൾക്കാരുണ്ടല്ലേല്ലെ
ആ അത് പിന്നെ
പിന്നെ അവര് അയ്ന്റോപ്പം അതും ഒറ്റക്ക് കല്ലത്ത്ന്നാ ഞമ്മള് ബെ ഇത് കയ്ക്കുമ്പോ നമ്മളത് ഒറ്റക്ക കയ്ക്ക പക്ഷെ അവരൊന്നും കഴിക്കുമ്പോ പല പല എലകളും
അവൻ അവര് ര് മറ്റുള്ള വിദേശ രാജ്യങ്ങളുടെ കാര്യങ്ങളില് പറയുന്ന
ആഹ് ചയ്നി ചൈനീസൊക്കെ
ആഹ് ചൈനീസ അത് അവർ ടെ നൂഡിൽസഅല്ല നമ്മടെ ഈ ഇവിടുത്തെ നൂഡിൽസ് ആ നൂഡിൽസ് വേറെ ഈ നൂഡിൽസ് വേറെ
മാറ്റണ്ടാവൂല്ലേ
തമ്മ് ഏ ഡിഫ്രെൻസുണ്ട് മ് അല്ലെങ്ക- കണ്ടാൽ തന്നെ അറിയാം ഡിഫ്രെൻസുണ്ട് നമ്മളത് നോക്കിയാതി പിന്നെ അവര് കൂടുതല് ഇങ്ങനെ നൂടിൽസ് രസൊക്കെ ഉണ്ടാക്കിയാല് അയ്നകത്ത് അവര് കൂടുതല് മ് പച്ചറികളൊക്കെ ക്കെആടെയ്യുന്ന തച്ചക്കറികളൊക്കെ ലീഫ് പയർ വർഗങ്ങൾ പല പല വെറൈറ്റി റ്റുള്ള അഹ് എലകളൊക്കെ ആടെയ്യുന്നുണ്ട്
ആഹ അവര് ആകുമ്മ വല്ല്യാ വല്ല്യ സൈസ് എലകള് നമ്മള് കേബേജ് പോല്തൊക്കെ വല്യ വല്ല്യെ എലകളൊക്കെ ഞാൻ യൂട്യൂബ് ല്ങ്ങനെ നോക്കും ഇവര് ഇവരെ ഭക്ഷണങ്ങളൊരു രീത്യാണെ
ആ ആ പക്ഷെ അവരത് കൈ ച്ച്ന്നും പറഞ്ഞോണ്ട് പെട്ടെന്ന് കനം വെക്കേ അങ്ങനൊന്നും ചെയ്യുന്നില്ല
ഉം മ് അവർക്കൊറു കൊയപ്പൂല്ലേ പക്ഷെ അപ്പൊ അതന്നെയാണ് ഞമ്മള് നമ്മളള ഇണ്ടാവ അതാണത്
നമ്മളെ ഈ അത് ഞാൻ നൂഡിൽസിന്റെ കൂടെ ആ് നൂഡിൽസിന്റെ കൂടെ കിട്ട കിട്ടുന്ന കൊർച് പൊടികളും മാത്രല്ലേ ചേർക്ക്ന്നൊള്ള് ചെലരാണെ നീ അയ്‌നാത്ത് ക്യാരറ്റോ ബീൻസ് ബീൻസിന്റെ പയർഅങ്ങനൊക്കെ അരിഞ്ഞിടോന്ന്
ആഹ് അങ്ങനെ അരിഞ്ഞിടുംമില്ലേ
ഉം അല്ലാതെ വേറൊന്നും ചേർക്കുന്നില്ല പക്ഷെ അവര് റിച്ച് ആയിട്ടാണ് ഹെൽത്തി ആയിട്ടാണ് അവര് നോക്കുന്നത്.
ആഹ ആ് ആഹ ഓരോരുത്തർക്കും ഓരോരോ ഇത്ണ്ടാവുമല്ലോ പറഞ്ഞാ ഓരോ വിഭാഗക്ക അത് തന്നെയണ അതിന്റെ മാറ്റങ്ങളാണെ
ഉം അ പല കാലാവസ്ഥ അന്തരീക്ഷവും അല്ല വ്യത്യസ്തമാണ്
ഒക്ക ഒക്കെ ഓരോരോ അന്തവിശ്വാ വിശ്വത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങളും മാറി മറിയല്ലേ അതിപ്പോ നമ്മള് ഓലെ മാത്രല്ല നമ്മളെ കാര്യങ്ങൾ ഓല ചെയ്യൂല ഓലെ കാര്യങ്ങും നമ്മള് ചെയ്യൂല അതാണ് ഓരോ രാജ്യത്തും ഓരോരോ മാറ്റങ്ങളാണ്
ആഹ്
ഓരോ സ്ഥലത്തും ഓരോ രീതി
പല വ്യത്യസ്തതല്ലല്ലേ
കുഞ്ഞു മക്കളാണാ വീട്ടിലുള്ളത്
ഉം കുഞ്ഞു മക്കള ഒന്നുണ്ടേ ഓനെ- ഫോൺ വിളിക്കണ്ടോ എന്നാ ഓച്ചപ്പാടണ്ടാക്കാ വണ്ട ഒപ്പ എത്ര വരെ മാ റ്റി നിർത്തിയാലോ അപ്പൊ ഓൻ എത്തും ഞാൻ എപ്പളാണ് ഫോണ് എടുക്ക്ണ് ആർക്കാണ് വിളിക്ക്ണ് അപ്പൊ ഓൻന്റടുത്തെത്തും ഓന്ല്ലൊരു പ്രത്യേകതയാണ് അത് ഓൻ മണത്ത് പറയും തോന്നുന്നുണ്ട് പറിം ഞാനെപ്പളും എപ്പ നമ്മളൊരു ഫോൺ കോൾ എടു ക്കുമ്പോ നമ്മക്കുണ്ടാവല്ലോ ഒന്ന് ഇന്ന് ഇര്ന്ന്ക്കാണ്ട് ഇഞ്ഞി ഇപ്പോ ബാക്കിക്കാർക്കായാലും ആര്ക്ക് ചങ്ങായ്ച്ചിയാൾക്കായാലും ഒക്കെ ഞാൻ വിളിക്കാൻ നിക്കുമ്പോ ഓൻ അപ്പത്തുംന്റെ കൂടെ.
ഞമ്മളിവിടെ അവള് അവൻ ഇവിടെ ഉണ്ടെന്ന് അറിയി
ആഹ അവനവ് ഞാൻ പറിം ജ്ജെവ്ട്ന്നാജ്ജ് വര്ല്ലോച്ചു ഞാ അപ്പക്കപ്പ്ളെ ത്തു അവനെ അതാണ് ഓനില്ല മാറ്റം പറയെ ഓന്റെ ഭയ് ങ്കര രസായി പറഞ്ഞു ചിരിച്ചല ഞങ്ങക്ക്. ടീച്ചർമാരൊക്കെ അംഗനവാടിത്തെ ടീച്ചർമാർ ഒക്കെ പറഞ്ഞു ചിർ കോനെ ഒന്ന് മു ഒന്നു വാ ബാത്റൂമ് പോകാൻ പറഞ്ഞാ ഓൻ ഓന്റെ വീട്ടിലെത്തിയിട്ടെ ഓൻ ബാ ബാത്റൂമക്ക് പോകുള്ളൂ എങ്ങനെ ഓന് ഇതൊക്കെ പിടിച്ചു നിൽക്കണേ ആവോ ടീച്ചർ അള്ളാ നിങ്ങക്ക് ചെറിയ മക്കളുണ്ടോ
എനിക്ക് ഒരാളെ ഒള്ളൂ ഗയ്സ് ണ്ട്
എട്ട് വയസ്സ് ച്ചോ ആഹ് ഉം ഉം ആൺകുട്ടിയോ പെൺകുട്ടിയോ
മോള് മോള്
മോളാ, ഉം
ഓലക്കു പിന്നെ കാര്യം പറഞാ മനസ്സിലാണ പ്രായം എത്തിനല്ലോ.
ആഹ് പറഞ്ഞ മന സ്സിലാ അവിടെ എ ൻറഅടുത്തിരിക്ക. ക്കേര്ന്നു ഇത്രേനേരം.
ഏയ് ഇല്ലല്ല ഓൽക്ക് പിന്നെ ഫോൺ കോളാണെന്നൊക്കറിയാ ഞങ്ങളോട് പിന്നെ ഞ - എത്ര അവിടെ നിക്കുവാ ഇതു ഞാൻ. ഇപ്പ വരാന്ന് പറഞ്ഞാലും ഏയ്. ഓനുണ്ടോ പറഞാ കേക്ണ് ഓ അപ്പ കപ്പള എന്റെ വെയ്ത്താല് ഓം ണ്ടാവും. ടീച്ചറുമാര് തന്നെ പറഞ് ചിരിക്കുവ അല്ല ഒരു മോനല്ല എനിക്ക് മൂന്നാളുണ്ട് മൂന്നാളുണ്ട് ആഹ് മറ്റൊരൊക്കെ പിന്നെ- മനസ്സിലാണല്ലോ അയ്ന് മൂന്നിലും ഏഴിലുംആണ്.
ആ ആ.
ഓലൊക്കെ അത്യാവശ്യം കൊഴപ്പല്ലാത്ത രീതില് വല്ലിയ കുട്ടികളായില്ലേ
ആഹ് ആഹ് അത് അവര് പറഞ്ഞത് അറിയാലോ.
ആഹ്. ഇവരോട് നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ലേ
അത്-
ആഹ് പറഞ്ഞ ആ അതെങ്ങനൊയാലും. നമ്മള് ഇനിയിപ്പോ റൂമിലിട്ട് വാതില് അടച്ച് പോന്നാലും ഓനന് അത് തൊറന്ന് ഓൻ പൊറത്ത് വരും വല്യ വില്ലാളിയാണ് പറയും ഞാന് എല്ലാരും കടത്തിവെട്ടും എന്ന് പറയും
ആഹ ആഹ്
ഓന്റെ കാര്യങ്ങളും അങ്ങനെ തന്നെയ ഓന്റെ കാര്യങ്ങളും അങ്ങനെന്നാണ് ഓന് കാര്ണന്മാരട്ത്ത് എന്ത് സാധനാണോ ല്ലത് അതോ കൈക്കലാക്കും കരഞ്ഞിട്ടായാലും എല്ലാരെച്ചി ചീത്തട്ടിട്ടായലും ഓൻ പിട്ച്ചു കരഞ്ഞു നേടും അഹ് ഇമ്മമ്മ മ്മമാരെ കണ്ടാവുമ്പം വയസൊന്നോലൊക്കെണ്ടാവുമ്പം ഓൽക്ക് വേം പറ്റൂലല്ലോ അഹൊന്നും
ആഹ്
ചെറി ചെറ്യേ മക്കളാവുമ്പോ ഓലെ കരയിപ്പിക്കാർഞ്ഞ ഭയ്ങ്കര ഓന്റെടുത്താണ് തെറ്റെന്ന് ആരു അറീല്ല
ന്നാലും കുഞ്ഞുങ്ങള് കര എമ്പാരായാലും
ആഹ് അതാണേ
ഇപ്പം നമ്മളായാലും മാ കൊർച്ചേരം മാറ്റിവെച്ചുംകൂടും കരഞ്ഞോ ണ്ടിരികുമ്പം അങ്ങെ കൊടുക്കും
ആ അതാണ് ഇവിടക്കൊക്കെ ഫോണ്ന് അതാണേ രസം നിന്റെ ഫോണ് ഇപ്പൊ കൊടുക്കൂല ഞാന് ആ ഞാനിങ്ങനെ ഓരോ കോളി ങ്ങും അല്ലാത്തുംപറഞ്ഞതിനിങ്ങനെ നടക്കും ഫോണുമ്മേലുള്ള കളികളായിട്ടിങ്ങനെ നട ക്കും അപ്പോ ഓണ് പു എടുത്തെന്ന് വാങ്ങ നിമ്മാന്റെ ഫോണാണന്നെണ്ടെങ്കിൽ മന ഫോൺ വാങ്ങിക്ക വേഗം ഇപ്പം നേരം വൾക്കാനോയ് വ്ല്ല മ്മാന്റട്ത്ത്ക്ക് വേം പോവും ആദ്യം ഇമ്മാനെ പറ്റേല്ലേനി ഇപ്പോ ഓന് ഇന്റെ ഫോണ് ക്ട്ട്ല്ലാന്ന് കണ്ടപ്പം വേഗം രാവിലെന്നെ വേം ഇമ്മാന്റട്ത്ത്ക്ക് ഓവും അപ്പോ അവനറിയാം ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് അവനിക്ക് കിട്ടൂന്ന് അവനറിയാം ആ എന്താണ് ഞാൻ പറയാ ഇപ്പത്തെ മക്കളെ സാഹചര്യമാണെന്ന് പറയുവാ ഞാന്
ഉം
എന്നാ ഓക്കെ ഏതായാലും ശരി പിന്നെ വിളിക്കാം ആഹ്
അത് കൊതുവാരിക്കൂടാ കുട്ടാ